ആഹ്
ആഹ് കേക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ?
ആഹ് കേക്ക്ന്നുണ്ട് പറഞ്ഞോളൂ.
ആഹ് എന്തൊക്കെയാണ് വിശേഷം?
നല്ലതന്നെ സുഖം.
മ് ആഹ് ഏഹ് ആ കഴിഞ്ഞു നിങ്ങളത് കഴിഞ്ഞോ?
മ് ഇവിടേം കഴിഞ്ഞു. എന്താ സ്പെഷ്യൽ
ഇന്ന് സ്പെഷ്യലായിട്ട് ന്യൂഡിൽസാണുണ്ടാക്കിയത്
ഉം
ആഹ എന്നും എണ്ണക്കടിയാണ് ഇണ്ടാക്കാറ് ഇന്ന് ന്യൂഡിൽസ്ണ്ടായിരുന്നു അപ്പൊ അത്ണ്ടാക്ക
മ് ശരി മ്
നിങ്ങൾക്കോ നിങ്ങൾക്കെന്താ സ്പെഷ്യല്?
ഇവടെ ബ്രെഡ് സാൻവിച്ച് ജസ്റ്റൊരു തട്ടിക്കൂട്ട് സാൻവിച്ചുണ്ടാക്കി അപ്പ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നപ്പം
ആഹ് ഞാനും ഉണ്ടാക്കാറിണ്ട് അങ്ങനെയൊക്കെ സാൻവിച്ചോ അങ്ങനെ ബണ്ണ് വെച്ചിട്ടങ്ങനെ ബർഗറ് രൂപത്തിലിണ്ടാക്കാറ്ണ്ട്.
ആഹ്
പാറ്റി നമ്മള് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടോലോ.
ആഹ് ആഹ് അങ്ങനെല്ലേ മ് പിന്നെ മാരിഡ്
ആ മാരീഡാണ്.
മ് ഞാനും കുട്ടികളുണ്ടോ?
ആഹ് ഇണ്ട് രണ്ടാൾ ഇണ്ട്.
ആഹ് എന്താ ബോയ്സോ അതോ ഗേൾസോ?
ഒര് വൽത് ബോയി യേഹ് രണ്ടാമത്തെയാളും ബോയാണ് രണ്ടും ബോയ്യാ
യാഹ് ഇവിടേം അങ്ങനെന്നെ ടിൻസാണ് യു കെ ജി ലാ ഉം
ആഹ് ബോയിയായിരിക്കൂല്ലേ
ആഹ് രണ്ട്ബോയിസ് ഉം
ഉം മേനേജൊക്കെചെയ്യാ
ഇപ്പൊ വല്യാ അല്ല ചെറുപ്പത്തിലേനീ കൊറ്ച്ചൊരു ബുദ്ധിമുട്ട്
ഉംഹ് ഫീഡെയ്യാനും കാര്യങ്ങൾക്കൊക്കെ രണ്ടു പേരും ഒരേപോലെ ഏഹ് കരയും കാര്യങ്ങളൊക്കേണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഉംഹ് എന്റൊരു കസിനിക്ക് അങ്ങനെണ്ട് ഒരു ട്വിൻ ബേ ഏഹ് ട്വിൻ ബേബിയായിട്ട് രണ്ടാൾ അപ്പോ അവരും അവളും കൊറേ പറയാറുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിയൊതൊക്കെ ഫീഡെയ്യാനും ബുദ്ധിമു എത്താണ് രണ്ടുപേരും ഒരേ സമയത്തണ് നീ ഏയ്നെറ്റ് കഴിഞ്ഞാല് വളരെ ബുദ്ധിമുട്ടാണ്ന്നൊക്ക പറയാറ്ണ്ട് എനി പിന്നെ അതറിയില്ല പറഞ്ഞ അനുഭവേ ഉള്ളൂ
ഉം
ഉ ഉം
പിന്നെ എന്താ മാ
ഏ ഏ ആഹ് ഇവിടെ നല്ല മഴയാണ് ഇന്ന് വെയിലറിച്ചിട്ടില്ല അവിടെ എങ്ങനെ
ആഹ് ഇതുവരെ കുറച്ചൊരു മഴക്ക് കുറവുണ്ടേനി ഇപ്പോഴും നല്ല മഴണ്ട്
ആ ആം ആഹ് എങ്ങട്ട് കുട്ടികളൊക്കെ എവിടെയാണ് കളിക്കാൻ പോയിട്ടാ?
ആഹഹ് ഓരു വൈകുന്നേരം സ്കൂള ഇട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാ പിന്നെ ഒന്ന് പുറത്തിറങ്ങണം വീട്ടിലടങ്ങിക്കൂല അപ്പൊ സൈക്കിളൊക്കെ ഉണ്ട് അപ്പൊ സൈക്കിളൊക്കെ എടുത്ത് പോയിന് ഇവിടെ അടുത്ത തന്നെ റിലേ വ്സ്സിന്റെ വീടൊക്കെ ഉണ്ട് അപ്പൊ അവിടെ കുട്ടികളെ കൂടെ അങ്ങനെ കളിക്കും
ആഹ് ആഹ് ഞാന് അങ്ങനെ ദൂരത്ത് കൂടാറില്ല വലിയ മോന് ഏ എട്ടാം ക്ലാസ്സിലാണ് അവന് പിന്നെ അങ്ങനെ പോവും പോ ഫുട്ബോൾ കളിക്കാനൊക്കെ പോകും ഏ രണ്ടാമത്തെ മോന് എന്റെ കണ്ണ് വിട്ടങ്ങ് വിടാറില്ല ഇവിടെ അടുത്ത് തന്നെ കളിപ്പിക്കാറാണ് ഞാന് ഇപ്പം പേടിയാണ് ഇവടെ അട്ത്ത് റോഡാണേ അപ്പോ ആഹ് ഏഹ് അങ്ങനെ കളി ച്ച് കഴിഞ്ഞാല് പ്ര പ്രശ്നമാണ് ഇങ്ങനെ റോ നല്ല എപ്പോഴും വണ്ടികൾ പോണ റോഡാണ് ഹൈവേ അല്ല ആ എപ്പോഴും വണ്ടികൾ പോകും ഇതിലൂടെ
ഇവിടെ ചെറിയ റോഡാണ് വല്ലാ വണ്ടികളൊന്നുംല്ല
ഉം ആ പേടിയാണ് നമുക്ക് ഇങ്ങനെ വിടാനൊക്കെ അപ്പൊ എങ്ങാണ്ട് നമ്മളെ കണ്ണ് തെറ്റി പോയി കഴിഞ്ഞാ പിന്നെ
ആഹ ചെറിയ മോന് എത്ര വയസാ
ഏ ചെറിയ ആള് ഒന്നാം ക്ലാസ്സിലാണ്
ഉം
ഉം ഉം ഏ എത്ര വയസ്സായി മക്കൾക്കൊക്കെ എത്ര വയസ്സായി
അവർക്ക് അഞ്ചു വയസ് യു കെ ജിയിലാണ് ഉം പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണോ
ആ അല്ല ആ ഹസ്ബൻഡ് അവിടെ ഗൾഫിലാ ആ നിങ്ങളതോ
ആഹ് എന്റതും ഗൾഫിൽ തന്നെ
ആ അവര് സൗദിയിലാണ്
ഉം
ആ അവര് ഇവിടെ ആഹ് ഇവിടെ അവര് ഏട്ടനും അൻസിനും അവിടെയാണ് എൻ്റെ മൂത്തച്ഛനും ആള് ഓരോ അട്ത്താണ് രരു കമ്പനിയിലാണ്
ഏ
നിങ്ങളെ അസിന് എന്താ അവിടെ പണി
അവിടെ എങ്ങനെ പർച്ചേസിംഗ് ആയിട്ട് അവരുടെ കമ്പനിത്തെ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ ഒക്കെ കൊണ്ട് കൊടുക്കുക അങ്ങനത്തെ ഒരു പണിയാണ്
സൗദിയിലാണോ
ആഹ സൗദി ജിദ്ദ യിൽ
ആഹ് ആഹ്
ഉം
യ നിങ്ങള് പോയിട്ടുണ്ടോ നാഷണൽ ട്രിപ്പ് എന്തെങ്കിലും
ഇന്റർനാഷണൽ ആയിട്ട് പോയില്ല കേരളത്തിലും അങ്ങനെ ക്കെന്നെ പോയിട്ടുള്ളൂ നിങ്ങൾ എവിടെയെങ്കിലും പോയി ണോ പുറത്ത്
ആഹ് ഞാന് ഒരു തവണ പോയിട്ടുണ്ടേ ഉബ്ര ചെയ്യാന് ഒരു തവണ ഉം ഹസീന്റെ കൂടെ തന്നെ
ആഹ്
ചെറിയ മോന്ക്ക് അഞ്ചാം ക്ലാസ്സ് പഠിക്കുമ്പോ ചെറിയ മോന് ആ ഈ ട്വന്റി ത്രീൽന്നെയാണ് പോയത് ട്വന്റി ത്രീയില് ഉം
ഉം ഉം
ഉം
ഏതായാലും ഉബ്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി കഴിഞ്ഞാൽ അതൊരു
ആ അത് നല്ലൊരു വല്യ ഭാഗ്യം തന്നെയാണ് അതിന് പാസ്പോർട്ടൊക്കെ എനിക്ക് ഇൻക്ക് കുറച്ച് മുൻപ് തന്നെ എടുത്ത വേച്ചിന്നോ ഉം കല്യാണത്തിന് മുൻപ് തന്നെ ഉം
ആഹ ഞങ്ങളതുപോലെ കഴിഞ്ഞ വെക്കേഷനിൽ വെക്കേഷനിൽ പോവാനേ പറ്റുള്ളൂല്ലോ.
ആ ആ പിന്നെ കേരള ഞാൻ രണ്ട് തവണ പോയിട്ടുണ്ട് കേട്ടോ കേരളത്തിന് ലും കേരളത്തിന് പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അങ്ങനെ എനക്ക് യാത്ര ചെയ്യാൻ നല്ല ഇഷ്ട്ടാണ് പേഴ്സണലി ഇഷ് ഇഷ്ട്ടോള്ള ഒരാളാണ് യാത്ര
ഉം ഇന്റെ സ് പിന്നെ നല്ല അല്ലേ നാട്ടില് ലീവീന് വന്നാ ഞങ്ങൾ ഫുള്ള് വീട്ടിലിണ്ടാകാറില്ല
ലീവ് കിട്ട് ഇതാ ഒരു വൺ മന്ത് അങ്ങനെയൊക്കെ ആക്കും കമ്പ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ലീവാണ് നമുക്ക് നമ്മള ഇഷ്ടത്തിന് പോരാൻ പറ്റൂലല്ലോ
അത് വെയ്യ്ക്കുല്ല എത്ര ലീവ് വർഷത്തില് വന്ന് അ തന്നെ ഉണ്ടാവുള്ളു അല്ലേ
വർഷത്തില് ടു മന്ത് അത് രണ്ട് തവണയായിട്ട് വന്നു പോകുമൊ ആറു മാസം ഏത്തിലോരിക്കൽ പിന്നെ ആ ഇനി അടുത്ത മാസം വെരും ഇപ്പൊ പോയിട്ട് ആറു മാസം കഴിഞ്ഞു
ആ
ഉം
ഇവര് പിന്നെ വർഷത്തിലാ വരല്ലേ വർഷത്തില് രണ്ടു മാസം അങ്ങനെ വരില്ല
ആഹ ഇവിടെ ഉ അങ്ങനെയാണ് ആറു മാസം കൂടുമ്പോൾ അങ്ങനെ വരും
ആ ആ
ആ
പിന്നെ എവിടെയൊക്കെ ടൂർ പോയത്
ടൂറ് പോയത് നമ്മള് കൊടൈക്കനാൽ പോയി
ഉം
അടിപൊളിയായിരുന്നു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്.
ഉം ഉം
നിങ്ങള് എവിടെയാ പോയത്
നിങ്ങള് ഇപ്പ കഴിഞ്ഞ പ്രാവശ്യം ആ മൂന്നാറ് വട്ടവട അവിടെ നല്ല ഭംഗിയാണല്ലോ വട്ടവട അവിടെ റിസോർട്ടും പിന്നിട്ടെ ഉം എടുത്ത് അതൊരു വൈബ് തന്നെയണ
ആ പിന്നെ ഇങ്ങനെ പോയിട്ട പിന്ന് ധനുഷ്കോടി മധുരൈ അങ്ങനെ പോയി കേരളത്തിന്റെ പുറത്തായിട്ട് ഇന്ന് പോയി നമ്മൾ അവിടെ ഏർുപാടക്കും പോയി പിന്നെ നമ്മുടെ എ പി ജെ അബ്ദുൾ കലാമിന്റെ വീടുണ്ടല്ലോ അവിടെ ഉ ധനുഷ്കോടിയില് അവിടക്കും പോയി ഒതക്കെ വിസിറ്റ് ചെയ്ത് പോന്നു
ഉം
ഈ വെക്കേഷനിൽ തന്നെയാണ് പോയത് അത് ഉം നമ്മള് ഇങ്ങനെ ഏർപാടിക്ക് പോിട്ടും സിിയാർത്തില് അങ്ങനെ പോയതാണ് അപ്പോൊ അവിടൊക്ക ഒന്ന് കറങ്ങി പോന്നുന്നു അങ്ങനെയൊക്കെ തന്നെ പോല ഉണ്ടാവുള്ളോ അത് കരുതിയിട്ട് പോയി പിന്നെ അരുമ്പോ അത്രക്ക് ഇപ്പോഴും ഇങ്ങനെ വീട്ടിൽ ഉമ്മ ഉപ്പ പിന്നെ മൂത്തേച്ചിയുണ്ട് ഏ രണ്ട കുട്ടികളും ഞാനും ആ രണ്ട കുട്ടികളും ആ
ആഹ
ആഹ് അവർക്ക് വീട് കേ വെക്കുന്നുണ്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കും ആഹ് ഞങ്ങളെ വീട്ന്റെ അപ്പുറത്തന്നെയാണ് നിങ്ങ അവിടെ ആരൊക്കെയണുള്ളത്
ഇവിടെ രണ്ട് മക്കളന്നെ എട്ടൻ മുത്തശച്ഛശന് വീട് എടുത്ത പോയിണ് പ്പൊ ഞങ്ങളന്നെ ഉള്ളു
ഉം ഏഹ് ഉമ്മാ ഉപ്പന്നുംല്ലേ
ആ നമ്മൾിപ്പുണ്ട്
ആഹ് എത്ര അവരെ എത്ര മക്കളാണ്
രണ്ട് മക്കള്
ആഹ്
ഉം രണ്ടാൺ മക്കളാണ്
ആഹ് മുത്തച്ഛൻ ഗൾഫിലാണോ
അല്ല നാട്ടിലന്നെ
ആഹ്
ഉം
ഏഹ് എന്താ ജോബ് ആൾക്ക്
അത് ബിസിനസ്സ് അങ്ങനെ ഷോപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട്
ആഹ് സ്വന്തയിട്ട് ഷോപ്പായിയിരിക്കുംല്ലേ
ഉം ഉം ഉം
ഇപ്പോ ആ അങ്ങനെയൊക്കെ തന്നെയാണ് ഒരുവിധ ആളുകളൊക്കെ ഗൾഫ് നിർ എത്തിട്ട് നാട്ടിൽ വന്ന് ഓരോ സ്വന്തം ഒരു ബിസിനസയിട്ട് ടങ്ങന
ഉം ഉം
പിന്നെ ഇവർക്ക് വലിയൊരു കുഴപ്പൊന്നുല്ല കമ്പനിയിലാണ് പോണ്ട്
ഉം ഇവർക്കും അങ്ങനെെ ബിസിനസിെ പറ്റിയൊക്കെങ്ങനെ പറയും അടു തുടങ്ങാനൊരു ധൈര്യക്കൊറവാ
നമ്മുടെ പൈസ അറക്കിയന്ന് വിചാരിച്ചു അതേപോലെ നമുക്ക്ങ്ങോട്ട് ലാഭവും കിട്ടി വരണം
ആഹ് ലാഭം ബിസിനസകുമ്പോ ലാഭം നഷ്ടംക്കെ ഇണ്ടാവും അതൊക്കെ നമ്മള് ഫേസ് ചെയ്യേണ്ടി വരും
ഉം ഈ പൈസ അറക്കി തുടങ്ങാനൊരു പേടിയാണ് എങ്ങനെ ഇരിക്കുന്നുള്ളത് ആഹ് നമ്മളെ നയിച്ചുണ്ടാക്കിയ പൈസണ് കൊടുത്ത് ഒരു ബിസിനസ് തുടങ്ങന്ന് പറയുമ്പോ നല്ല പേടിണ്ടാവൂലേ ആർക്കയാലും ഉണ്ടാവും ന്ന് ആലോചിക്കാതൊക്കെ ചെയ്യ് ചെയ്ത പ്പൊ നന്നായിട്ട് ആലോയിക്ക്ണ്ണ്ട് ഞാൻ കൊറെ പറയ്ന്ന്ണ്ട് ങ്ങനെ ഫ് നിർത്തിട്ട് ഇവിടെ എന്തെങ്കിലൊ ക്കൊ ഒരു ബിസിനസ്സ് നോക്കാണെങ്കി അല്ല അടിപൊളിയായിട്ട് ജീവിക്കാലോ ള്ള വാലം നേരംഗത്തില് ഹും
ന്നയിക്കോട്ടെ സമയം ഉം ഉം പത്ത് മിനിറ്റായി